കേൾക്കുന്നുണ്ടോ
ഉം എന്താണ് വിശേഷം
വിഷമം കൊള്ളാം നല്ല സുഖം നല്ല വിശേഷം അവിടെ എന്തുണ്ട്
നല്ലത് ഫുഡ് കഴിച്ചോ
മ ഫുഡൊക്കെ കഴിച്ചു അവിടെ
എന്തായനും ഇല്ല കഴിച്ചിട്ടില്ല
ഭക്ഷണം കഴിച്ചിട്ടില്ല ഇത്രം സമയായല്ലോ ലേറ്റ് ആയിട്ടാണോ കഴിക്കാറ്
ആഹ് എന്നും ലേറ്റയിട്ടന്നാ കഴിക്കല്
ആഹ ഹാ ഹാ മഴയൊക്കെ ഉണ്ടോ സ്പെഷ്യൽ കപ്പ ഉണ്ടായിർന്നു കപ്പയും മൊളകിട്ട മീങ്കറി
ഓ ഓ അങ്ങനെ
ആഹഹാ കപ്പ ഇഷ്ടാണോ
ആഹ് ഇവിടെ ഡെയ്ലി ഇണ്ടാക്കും മുപ്പക്ക് ഭയങ്കര ഇഷ്ടാ അപ്പം എന്നും രാവിലെ അത ഉണ്ടാക്കല്
ആ ഹ ഹാ അവിടെ കൃഷിയുണ്ടോ അതോ വങ്ങാ
കൃഷിയില്ല ഫ്രൂട്സിന്റെയും വെജാപ്പിളിന്റെയും ഷോപ്പാ അപ്പ അങ്ങനെ കൃഷിയൊന്നും ചെയ്യലില്ല ഒന്നാം പീ കടയിന്ന് എടുത്ത് കൊണ്ടരില്ല
കടേന്ന് എടുത്തോണ്ട് ആഹ് ഹ ഹ ഹ ഇവിടെ ആഹ് വെച്ചിട്ടുണ്ട് ഉം ആയി വരുന്നേ ഉള്ളൂ ആയി ആ ആ ഇത് ആയി വരുന്നേ ഉള്ളു എല്ലാ കൃഷിയില്ല ചേനയുണ്ട് ചേന വാഴ പിന്നെ വെണ്ടയ്ക്ക വണ്ടക്കയുണ്ടൂ പയറ് അതെ അതെ എല്ലാം വിത്ത് വാങ്ങിട്ട് നമ്മള് എന്നെ ആ നമ്മുടെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട് അത്യാവശ്യം
ആഹ് ആഹ് കൊറേയായോ വച്ചി
കുറേ ആഹ് അദ്യം വെച്ചു ആ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു തക്കാളി അങ്ങ എല്ലാം തക്കാളി കഴിഞ്ഞു അതൊന്നും അധികം നാള് നിക്കത്തില്ലല്ലോ തക്കാളിയൊക്കെ അതിന് കൊറച്ച് നാള അല്ലെ ഉള്ളു അത് പോയി പാവക്കൊക്കെ ഉണ്ടായി അതൊക്കെ പോയി ഇഷ്ടം പോലെ കി കിട്ടി കേട്ടോ ഇഷ്ടംപോലെ പാവക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടിയാര്ന്ന്
ഉം ഉം
ഉം നമ്മള് ചെയ്തെടുക്കുമ്പഴെ അയിന് പ്രത്യേകത ടേസ്റ്റും കൂട കടയിന്ന് വേടിക്കുന്ന പോൽത്തെ ടേസ്റ്റ് അല്ല
ആഹ ആഹ അത്
ആ ആ പിന്നെ സിനിമയൊക്കെ ഇഷ്ടവാണോ
ആഹ് എടക്കൊക്കെ കാണും എപ്പളൊന്നും കാണലില്ല പുതിയത് എറങ്ങുമ്പോ അങ്ങനെ കാണും
ആ അവിടെ തിയേറ്ററി പോയ അത് കാണാറ്
ആഹ എടക്ക് ഏ ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കി നല്ല രസമുള്ള ആൾക്കാരിങ്ങനെ പറയുവല്ലോ അങ്ങനത്തൊക്കെ തിയേറ്ററില് പോയി കാണും അല്ലാത്തൊക്കെ ഓ ടി ടി എറങ്ങുമ്പം കാണും
അതെ ഇപ്പം ലാസ്റ്റ് കണ്ടത് എത ലാസ്റ്റ് ഏത് സിനിമയ കണ്ടത്
ആഹ് അങ്ങനോയിച്ചാ കൊറേണ്ണം കണ്ടോണ്ട്
ഉ ഏതാന്ന അറിയത്തില്ലല്ലേ പുതിയതെല്ലാം കാണുംല്ലേ
ആഹ നിങ്ങള് കാണണില്ല
ഞാന് പുതിയ സിനിമയോട് വലിയ ക മ്പം ഇല്ല
ഓ പയതായിരിക്കുല്ലേ കാണല്
എനിക്ക് ഞാൻ അവസാനം കണ്ടത് വാഴത്രീ യാ
ആഹ വായ ഞാൻ തിയേറ്ററില് പോയിട്ട് കണ്ടേനു
ആ വാഴത്രിയാ കണ്ടത് പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല
ഉം എല്ലാരും വല്യ സംഭവ ആക്കി ഇങ്ങനെ പറഞ്ഞിന്നല്ലോ
ആ കോമഡി ചിരിക്കാനൊക്കെ ഉണ്ട് ഇടക്ക് ആ പക്ഷെ ആ എനിക്ക് അങ്ങോട്ട് വല്യ ഇഷ്ടായില്ല
എനിക്കും വല്ല ഇഷ്ടായിട്ടൊന്നുംല്ല എല്ലാരും നല്ല രസാന്നൊക്കെ പറഞ്ഞ പോയി കാണാൻ പോയേനും പക്ഷെ എനിക്ക് അത്ര വല്യ ഇതായിട്ടൊന്നും തോന്നിയില്ല
സിനിമ എന്നൊക്കെ പറയ്പോ നമ്മുടെ പഴയ സിനിമകള ഏറ്റവും നല്ലത് ഒരു ഇടക്കാലത്ത് നമ്മുടെക്കെ കൊച്ചുന്നാൾ ഉണ്ടായിരുന്നല്ലേ അതൊക്കെ എത്ര ഇപ്പ വന്നാലും കാണാം മടുക്കത്തില്ല
ആഹ ആഹ
ഉ ഹം അതിനകത്ത്‌ കോമഡികളും എല്ലാം ഉണ്ട് ഇപ്പോഴത്തെ സിനിമകാണാൻ നമ്മൾ ഒരു വട്ടേ കാണും പിന്നെ കാണാൻ പോകത്തില്ല
ഉം ഉം അങ്ങനെ ട്രിപ്പൊക്കെ പോകല്ണ്ടോ
ട്രിപ്പ് വൺണ്ടേ ട്രിപ്പ് പോകും
ആ ആ ദൂരേക്കൊന്നും പോകല്ണ്ടാവൂലല്ലേ
രേക്കൊന്നും പോകില്ല വൺ ഡേ ട്രിപ്പ്‌ നമ്മക്ക് അടുത്ത് പാർക്ക് ബീച്ച് ശെരി അങ്ങനൊക്കെ പോവാറുണ്ട്
അ അ ഇങ്ങനെ മക്കളൊക്കെ കണ്ടോ
ആ മക്കളൊന്ന്‌ ഒരാളുണ്ട് ആ സ്കൂളി പോയി സ്കൂൾ പോയി ഞാൻഅ ഞ്ച് മണിയാവും പത്ത് മണിഒക്കെ ആകുമ്പോ പോകും
ഫുഡ്ക്കെ കൊണ്ടോവലായിരിക്കും
ഫുഡ് എല്ലാം കൊണ്ടോവും ഫുഡും സ്നാക്സും എല്ലാം കൊണ്ടോവും
ഓ ഇനി നാലുമണിയൊക്കെ ആവും ഇതിലേ വരാന്
ആ അഞ്ചു മണിയാവും വരാൻ അല്ല ബസ്സില് സ്കൂൾ ബസ്സിലാ പോകാറ്
അവിടെ അടുത്താ
അത്ര അടുത്തല്ല ച്ച് രി ദൂരൊണ്ട്
ഉം ഉം
പിന്നെ മഴ ഇല്ല മഴല്ല ഇവിടെ വെയിലാ മഴയൊക്കെ പെയ്തിട്ട് മൂന്നാലൂസായി
ആ അതെന്നെ ഇവടിം അങ്ങനെന്നെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് പാറ്റി ശേഷം ഇപ്പൊ നല്ല വെയിലാ
ആ ആ അവടെ റബ്ബറൊക്കെള്ള ഏരിയയാണോ
ബാക്കാണ് അവിടെ ഇണ്ടാവും
ഇവിടെ ആ റബ്ബറുണ്ട് പക്ഷേ ഇപ്പൊ കൊറേ പേര് മുറിച്ച് കൊറേ പേര് മുറിച്ച് വെള്ളമൊന്നും കേറത്തില്ല അങ്ങനത്തെ ഇതൊന്നുല്ല റബ്ബർ മുറിച്ച് പിന്നത് വീടായി വീടായി ആ വീട് വെച്ച് വീടായി വീട് ഉം റബ്ബർ മുറിച്ച് വസ്തു നെരത്തി ആ അവിടെല്ലാം വീട് അങ്ങനെ വീടായി
ഉം ഉം അങ്ങനെ
സ്റ്റിച്ചൊക്കെ ചെയ്യാറുണ്ടോ
അങ്ങനെ ചെയ്യലൊന്നുല്ല പക്ഷെ ചെറുതായിട്ട് ഇന്റതൊക്കെ അടിക്കും അല്ലാണ്ടെ
ശെയ്പാക്കാള്ളെ അങ്ങനൊക്കെ ണ്ടാവല്ലോ
ആ ആ
നിങ്ങള് അടിക്കലുണ്ടോ
ആ ഉണ്ടുണ്ട് ചെയ്യ്ണുണ്ട് നമ്മുടെ സാ നമ്മുടെ സാധനം കാര്യങ്ങളൊക്കെ നടക്കും പുറത്ത്ന്ന് വേറെ എടുക്കുന്നില്ല
ആ
ആ അതെ അതെ സ്പോർട്സൊക്കെ ഇഷ്ടാണോ ഏതാ
പൊറത്തുള്ളോലത് വാങ്ങിക്കൂടെ